പറയട്ടെ ഹലോ കേൾക്ക്ണ്ടാ
കേൾക്കാം
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം തന്നെ മഴയൊക്കെയാണ്
മഴയുണ്ടവിടാ ഞങ്ങക്കിവിടെ വെയിലാണ് ഇവിടെ വെയിലാണ് ആഹ് ഇല്ല ഉം ഇന്നലെ ഇന്നൊക്കെ നല്ല വെയില
ആണോ അയ്യോ ഇവിടെ ഭയങ്കര മഴയോട് മഴ ആണോ അയ്യോ അത് കൊള്ളാം പിന്നെ ചായകുടിയൊക്കെ കഴിഞ്ഞോ
ചായ കൂടി കഴിഞ്ഞിട്ടില്ല
മക്കളൊക്കെ എത്ര പേരാ
മക്കള് മൂന്നു പേര്
ആഹ് വല്ല്യ പിള്ളേരാണോ അതോ ചെറിയ കുട്ടികളോ?
ആഹ് രണ്ടെണ്ണം വല്ല്യ പിള്ളേര് ഒരെണ്ണം ചെറുത്
ആഹ്
ഉം എന്താർന്ന് ചായക്കടി?
ചായക്ക് പിള്ളേർക്ക് ചപ്പാത്തിയായിരുന്നു ചപ്പാത്തിയും, ചിക്കനും
ങ്ങാഹ്
അപ്പൊ ചായ കുടിച്ചിട്ടൊക്കെ ഇരിക്കുന്നു കുട്ടികള് ടിവി കാണുന്നു
ആഹ് ആഹ് ഉം എന്താർന്നു ഉച്ചകത്തെ ഫുഡൊക്കെ?
ഹലോ പിന്നെ വേറെ എന്തെക്കെയുണ്ട്? ഹോബിസൊക്കെ എന്തക്കെയാ?
ഉച്ചക്ക് എന്താർന്ന്?
ഉച്ചക്ക് ഏഹേ പിന്നെ ചോറും തീയലും ചിക്കൻ ഫ്രൈയും ഒക്കെയാരുന്നു പിന്നെ സോയാബി ബിന്റെ ആഹ് കറി ഹോബീസ് എന്തൊക്കെയാ?
ഹോബീസ് ആഹ്
ഹോബീസ് എന്തക്കെയാണ്?
പ്രത്യോകിച്ച് അങ്ങനെയൊന്നുല്ല എല്ലാം അങ്ങനെയൊക്കെ ഇഷ്ട്ട ഇഷ്ട്ടാണ്
ആഹ് കൃഷിയൊക്കെയുണ്ടോ?
കൃഷിയില്ല കൃഷി നടാനുള്ള സ്ഥലമൊന്നും ഞങ്ങക്കില്ല അവിടെ കൃഷിയൊക്കെ ഇണ്ടോ?
ആഹ് ഇവിടെ കൃഷിയൊക്കെയുണ്ട് ഫ്ലാറ്റിലാണോ ഫ്ളാറ്റാണോ?
അല്ലല്ലല്ല അല്ല ഇബടെ ചെടികളില്ല ചെടികളൊന്നും ഇല്ല ഇണ്ടാർന്ന് ഒക്കെ പോയി പിന്നെ വച്ചില്ല ഉം
മക്കളൊക്കെ ഏത് ക്ലാസിലാണ് പഠിക്കുന്നത്?
മക്കള് മൂത്താള് പ്ലസ് ടു പരീക്ഷ എഴുതിയക്കാർന്ന് പാസ്സായി ഇഞ്ഞ് ഡിഗ്രി ഡ്രിഗ്രിക്ക് നോക്കണം രണ്ടാമത്തെ മോള് ഒമ്പതില് എളേത് യു കെ ജി. യില് മോന് യു. കെ. ജില് ആഹ് അവര് ഒക്കെയാ?
ഇവിടെ രണ്ട് മക്കളാണ് ആഹ് മോന് അഞ്ചാം ക്ലാസ്സില് മോള് മൂന്നാം ക്ലാസി
ആഹ്
ഉം ഇപ്പൊ സ്കൂള് വിട്ട് വന്ന് കഴിഞ്ഞ് ഇപ്പം ഭഷണമെല്ലാം കഴിച്ചിട്ട് ടി വി കാണുന്നു
ങ്ങാഹ്
ഉം അത് കഴിയുമ്പം പിന്നെ പഠിക്കാൻ കേറണം
ങ്ങാഹ്
ഉം മക്കള് വന്നോ? ഉം പച്ചക്കറിയൊക്കെ ഉണ്ട് പാവലുണ്ട് പിന്നെ കോവലുണ്ട്, ആഹ് പിന്നെ നമ്മുടെ വഴുതനങ്ങ ഇതൊക്കെ അത്യാവിശ്യത്തിന് പച്ചമുളക് ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്
ആഹ് നമ്മുടെ വീട്ടില് ആവിശ്യത്തിനൊക്കെ എട് ഇട്ക്കിയേക്കും ആഹ്
ആഹ് അങ്ങനെ ചെറിയ ചെറിയ
അങ്ങനെയൊക്കെനിഷ് ഇടാൻ നടാൻ ഇഷ്ട്ടൊക്കെ
ആ ഇഷ്ട ചെടികളും ഉണ്ട് പത്ത്മണി ചെടികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ആ ആഹ് അതൊക്കെ ഇഷ്ടം പോലുണ്ട് ഇപ്പൊ മഴയായോണ്ട് ചക്കയൊക്കെ ആ ചക്കയുണ്ട്.
ആഹ്
ആഹ് ഹലോ
ചക്കാ മെച്ച് എന്തൊക്കെ ഇണ്ടാക്കണെ?
എന്തോ?
ചക്കേം വെച്ച് എന്തെക്കെ ഇണ്ടാക്ക്ണെ
ചക്കാ നമ്മള് ചക്ക വറക്കും പിന്നെ ചക്ക വേവിക്കും അതക്കെയുള്ളൂ അല്ലാതെ വേറെ പ്രത്യേക ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ വേറെ എന്നിട്ട് ചക്ക അട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചക്ക പഴംകൊണ്ട് ചക്ക അടയൊക്കെ ഉണ്ടാക്കാം
ആഹ് ആഹ് ആഹ്
അവിടൊക്കെന്ന ഇന്നെന്നായിരുന്നു സ്പെഷ്യല്?
സ്പെശെലൊന്നും ഇണ്ടായില സാമ്പാറ്, മൊട്ട പൊരിച്ചത് അച്ചാറ്ക്കെണ്ടാർന്ന്
ഒണ്ടാര്
വെയില വേറെ എല്ലാരും വേറെ ഹസ്ബന്റൊക്കെ നാട്ടിലാണോ അതോ പൊർത്താണോ ജോലി?
ട്ടിലിണ്ട് നാട്ടിലിണ്ട് നാട്ടിലിണ്ട് പൊർ ത്താർന്ന് ഇപ്പ ഇവിടെണ്ട് നാട്ടിലിണ്ട്
ആതെ
എവിടെ ടൂറൊക്കെ പോയാർന്നാ?
ഓഹ് ഇല്ല ഓഹ് ടുറൊന്നും പിന്നെ പിള്ളാരേം കൊണ്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ ടൂർ വല്യ ടൂറൊന്നും പോയെന്നുല്ല ചെറിയ രീതിയിലൊക്കെ പോയതേഉള്ളു അവിടെ പോയാരുന്നോ?
ഇവിടേം ചെറിയെ രീതിയിലെക്കെ പോയൊള്ളൂ വല്യറ്റൂറൊന്നും പോയൊന്നുല്ല.
പോയൊന്നുല്ലാ?
പിന്നെ എല്ലാം ഇണ്ടാക്കു ഓ
അതെ കാലാവസ്ഥ മാറിയോണ്ടെ പിള്ളേരൊക്കെ രാവിലെ എ ണീക്കാൻ മടി അവിടെ ഉണ്ടോ ആള് രാവിലെ എഴുന്നേക്കാൻ മഴൊയൊക്കെ ഉണ്ടോ?
മടിയൊന്നുല്ല ഇന്നാലും മൂത്ത ആൾക്കാർക്കാ മടി എളേതിന് കൊഴപ്പൊന്നുല്ല നേരത്തെ എണീച്ച് ചെയ്യും
ആണല്ലേ ആഹ് ഇത് എഴുന്നേപ്പിക്കുന്ന കാര്യ രാവിലെ എഴുന്നേ ക്കാനെ
ആഹ് തണുപ്പായ കാരണം ഭയങ്കര മടിയാ ആഹ്
അതെ അതെയതെയതെ
ആഹ്
വേറെ വേറെ എന്തൊക്കെയുണ്ട്?
വേറെന്താ ചെയ്യണെ ജോലി എന്തേലുണ്ടാ?
ഓഹ് ഇല്ല പിള്ളേര് ഒള്ളകൊണ്ടേ നമുക്ക് ജോലിക്കൊക്കെ പോയ കറക്ട് സ ഇവര് മൂന്നര ആവുമ്പം വരുവേ അപ്പൊ നമക്ക് ആ ഒരു ടൈമില് ഏഹ് പറ്റത്തില്ല മിക്കേടത്തും അഞ്ചും അഞ്ചര വരെയും വർക്ക് ചെയ്യാം
ആഹ് ആഹ്
അത് കാരണം നമുക്ക് അങ്ങനെ ഇവിടാരു ഇല്ല എങ്ങനെ? വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ അങ്ങ് പോവാ.
ആഹ്‌ ഇപ്പ നല്ല മഴയാണല്ലോ അവടെ.
അതെ അതെ നല്ല മഴയാണ്. അത് കാരണം തുണിയൊക്കെ ഇങ്ങ തുണിയൊക്കെ ഉണങ്ങാന് ഇച്ചിരെ താമസവാ.
ആഹ് ഇന്നലെയൊക്കെ മഴണ്ടാർന്നാ ഇന്നലെ മഴയ്ണ്ടാർന്നാ?
മ വെയില് വന്നതേ ഇല്ലെന്നേ ഇവടെ. ഇവടെ വെയില് മഴയാ മഴ തോർന്നിട്ട് ഇങ്ങനെ മഴ വെയിലില്ലാതെ ഇങ്ങനെ നി ക്കും. അത് കഴിയും പിന്നെ നമ്മള് പിന്നെ ഞാൻ പിന്നെ രാത്രീല് ഫാനിന്റെ ചോട്ടിലിട്ടാ ഒണങ്ങത്തില്ല
ആഹ് ആഹ്. ആഹ് തുണിയൊണങ്ങി കിട്ടാനാണ് പാട്.
പാട് കുഞ്ഞൂഞ് വന്നോ.
ആഹ് വന്ന് വന്ന് വന്ന് വന്ന്.
ഭക്ഷ്ണൊക്ക കഴിക്കാൻ മടിയുണ്ടോ അതോ കഴിച്ചോളോ?
പുറകെ നടന്ന് പച്ചക്കറി ഒക്കെ കൊഴിക്കല് കൊറവാണ് പൊറകെ നടന്നത് കൊടുക്കണം.
കൊടുക്കണം.
ഇച്ചിരി മടിയാണ് തിന്നൂല ഓടിയടക്കലാണ്.
ബിരിയാണിയെ ക്കെ ഉണ്ടാക്കോ?
ആഹ് ണ്ടാക്കും.
അല്ലാതെ വേറെ പ്രത്യേക സ്പെഷ്യലായിട്ട് വേറെ
ഈ സാധാ പോലെ തന്നെ. ആഹ് മന്തി ഇണ്ടാക്കീട്ട്ണ്ട് ആഹ് ഇണ്ടാക്കീട്ട്ണ്ട്.
മന്തിയുണ്ടാക്കുന്ന എങ്ങനാന്ന് പറയാവൊ?
മന്തീടെ കൂട്ടു വാങ്ങിച്ച് ഞാന് ഇണ്ടാക്കീതാണ്.
കുക്കറില് വെച്ചോ അതോ, നമ്മള് ഫോ, കുക്കറില് വെച്ച് മറ്റേ ചെമ്പിൻ്റെക ത്ത് വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കത്തില്ലേ.
ആഹ് ഉവ്വ ഉവ്വ അങ്ങനെ ഇണ്ടാക്കീട്ടില്ല. ഞാന് ഒരു പ്രാവശ്യം ഇണ്ടാക്കീട്ട്ണ്ട്.
അത് എല്ലാം കൂടെ മിക്സെയ്തിട്ട് മറ്റേ നമ്മള് കടേന്ന് വാങ്ങിക്കുന്ന പോലെ. അൽഫാം വേറെ വെച്ചിട്ട് അങ്ങനാണോ ചെയ്തെ അതോ അല്ലാതെ എല്ലാം കൂടെ പൊരിച്ചിട്ട് അങ്ങനെ ചെയ്യോ?
ചിക്കനാദ്യം ശരിയാക്കിക്കൊണ്ട് ചോറ് വേറെ വേവിക്കും. എന്നിട്ട് പിന്നെ രണ്ടും കൂടെ മിക്സെയ്ത് വെക്കും ആഹ് എല്ലാം.
എത്ര മാഗിക്യൂബ് ചേർക്കെണ്ടി വരുവായിരിക്കും?
മാഗി ക്യൂബ് രണ്ടെർണ്ണം ഞാൻ ചേർക്കലൊള്ളൂ.
ഉം രണ്ടെണ്ണം. പിന്നെ ബാക്കി മസാല ഇപ്പെ യീ മറ്റേ വേ ആദ്യ ഇത് ഈ ചി ക്കൻ മറ്റേ ഇത് മാഗ് നേറ്റ് ചെയ്തിട്ട് നമ്മള് വേയിച്ചിട്ടല്ലേ പിന്നെ ആ വെള്ള ത്തിനകത്തോട്ടല്ലേ ആ എണ്ണയ്
ആഹ് ആഹ് ആഹ് ആഹ് അജ്ജെ ആ അങ്ങനെയാണ് വയ്ക്ണത്.
ആഹ്. കുട്ട്യേൾക്കൊക്കെ ഇഷ്ടാണോ ഇഷ് ട്ടോള്ള ഫുഡ്ഡായിരിക്ക്യു അല്ലെ? ഇഷ്ടാണ്. അപ്പൊ മയോണൈസൊക്കെ വീ ഉണ് ടാക്കാറുണ്ടോ അതോ.
മയ ആ മയോണേസ്ണ്ടാക്കും തക്കാളി ചട്നിണ്ടാകും ഇല്ല ഇവിടെ ആരും കഴിക്കൂല
ഉം ആഹ് മയോനൈസ് ഉണ്ടാക്കുന്നത് മറ്റേ എങ്ങനെയാ പച്ചമുട്ടേലാണോ അതോ പുഴുങ്ങീട്ടൊക്കെ ഉണ്ടാക്കുവല്ലോ ഇപ്പം
പുഴുങ്ങിട്ടൊക്കെ ഇണ്ടാക്കും ഞാൻ പച്ച മൊട്ടേലാത് ഇണ്ടാക്കിയത്
അത് പിന്നേ അന്നേരം കഴിച്ചങ്ങു തീർക്കും അതല്ലേ ഗെസ്റ്റക്കെ വരുമ്പോ ഉണ്ടാക്കാറൊണ്ടോ
ഗസ്റ്റൊക്കെ വരുമ്പോ കുറവാണ് ഇണ്ടാക്കല് ഇപ്പൊ വാങ്ങിക്കും പുറത്തുനിന്ന് മേടിക്കലാണ് പതിവ്
ആണല്ലേ ആഹ്
അമ്മക്ക് തിന്നാനിവിടെ ഇണ്ടാക്കും
ഉണ്ടാക്കും ആഹ് ഗസ്റ്റ് വരുമ്പോത്തേനും പുറത്തുന്നോഡറെയ്യുംല്ലേ
ആ അവിടെല്ലാം ഉണ്ടക്കോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുവോ
ആഹ് ബിരിയാണി ഉണ്ടാക്കും ഒരു പ്രാവശ്യം ഞാനെ ഈ കുഴിമന്തി ഉണ്ടാക്കി പക്ഷേ അത് ശരിയായില്ല അതാ ഞാൻ ചോദിച്ചെ
ആഹ് ആഹ് ആഹ്
ബിരിയാണി ഉണ്ടാക്കിയാ നമുക്ക് പറ്റും കറക്റ്റ് ആയിട്ട് വരും കുഴിമന്തി ഉണ്ടാക്കിയിട്ട് എന്നാണോ അറിയത്തില്ല ശരിയായില്ല അപ്പത് കാരണ പിള്ളേര് പറയും നമുക്കിനി കടയേന്ന് വാങ്ങിച്ചാ മതിയെന്ന്
ആ ഈ കുഴിമന്തിയാ കൂട്ട് വച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്
ആണല്ലോ ഞാനായിട്ട് ഈ യൂട്യൂബിലൊക്കെ ഞാൻ എടുത്ത് നോക്കി പക്ഷെ അവരെ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ ചെയ്തിട്ട് അത് ശരിയാവൂല ആഹ് എന്തോ ഒരു ചെറിയ എവിടെയോ ഒന്ന് പറ്റി മിസ്റ്റേക്ക് പറ്റിപ്പോ അതാ അതാണ് അഹ് എനിക്കാണെ ഈ ഭയങ്കര ഇഷ്ടവാണേ എവിടെ ഈ കുഴിമന്തിന്നുള്ള പേര് കേട്ടാ മതി അപ്പനിക്ക് കഴി
ഇഷ്ട്ടാണ് ആ ആഹ്
പറയും ചേട്ടാ ദെയ്‌വ് ചെയ്ത്ആ പേര് പറയല്ലേ എവിടെ അത്രക്കിഷ്ട്ടാണോ എന്താന്ന് അറയത്തില്ല ഭയങ്കര കൊതിയാ അത് കഴിക്കാൻ
ആഹ്
ഇവിടെക്കിത് ആയ സമയത്തൊന്നും ഈ പേര് കേൾക്കുമ്പ നമുക്ക് വേറെന്തോ ഇതാണ് ഒരു താല്പര്യമില്ല പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞപ്പോത്തേക്കും ആണ് ഒരു ഇതിന്റെ ഇത് ആ രസം മനസ്സിലായത്
ആഹ് അൽഫാ മന്തിയാണ് ഇഷ്ടം
എനിക്കും അൽഫാമന്തി ഏറ്റവും ഇഷ്ടം ആ കെട്ട്യോനും അതാ ഇഷ്ടം
ആഹ് അപ്പതായിരിക്കും വാങ്ങണെല്ലേ
ആഹ് അവിടെയെന്ത് ഇഷ്ടം
ആഹ് ഇവിടെ രണ്ടും ഇഷ്ട്ടാണ് അൽഫാ മന്തിയാണ് കൂടുതലും വാങ്ങിക്കണത്
പിന്നെ ഈ കുബൂസൊക്കെ ഇവിടെ വാങ്ങിക്കും അതും ഇവർക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ട്ടവാ
ആഹ്
അവിടെ വാങ്ങിക്കോ അതൊക്കെ പിന്നെ റുമാലി റൊട്ടി റുമാലി റൊട്ടിയും ഒക്കെ വാങ്ങിക്കും
ആഹ് ഇവിടെ കെ എഫ് സി ഒക്കെ മേടിക്കുമ്പോ അയിന്റൂടെ കിട്ടും
കിട്ടുവല്ലോ ആ അതെ അതെ അതെ
കുബ്ബൂസൊക്കെ അയിന്റൂടെ കിട്ടുന്നെ കാരണം അങ്ങനെ സപ്പറേറ്റ് മേടിക്കുന്നില്ല
പിസ്സയക്കെ വാങ്ങിച്ചിട്ടുണ്ടോ
പിസ്സാ വാങ്ങിച്ചിട്ടുണ്ട് ഒറാവശ്യം വാങ്ങി ച്ചിട്ട്ണ്ട് പിന്നെ വാങ്ങിച്ചില്ല ഇണ്ടാക്ക്വൊ പിസ്സ കുഴപ്പ്ല്ല കൊഴപ്പ്ല്ല
ഉം ഇല്ല ഞാൻ ഇതുവരായിട്ട് അതു മാത്രം കഴിച്ചിട്ടില്ല അതാ ഞാൻ ചോദിച്ചെ എങ്ങനൊണ്ടെന്ന് അപ്പ ട്രൈ ചെയ്ത് നോക്കണം
ആഹ് ഞങ്ങളൊരു പ്രാവശ്യേ കഴിച്ചിട്ടൊള്ളൂ
ആഹ് അന്നാ ഓക്കെ അന്നാ
ആഹ് എന്നാ ഓക്കെ ആഹ്
സർവ്വ